ഹലോ കേക്കാവോ
ആ കേക്കാം
ആ ഓക്കെ നമക്ക് ഇന്ന് സംസാരിക്കാനുള്ള സബ്ജക്ട് ഏഹ് സോഷ്യൽ മീഡിയയെ പറ്റി സംസാരിക്കാം
ആഹ്
ആ ഓക്കെ എന്താണ് സാർ അഭിപ്രായം സോഷ്യൽ മീഡിയയെ പറ്റി
ആ സോഷ്യൽ മീഡിയെ പറ്റിയാണെങ്കി എനിക്ക് നല്ല അഭിഫ്രായമാണ് നല്ല നല്ല അഭിപ്രായം ഉണ്ട് ഇപ്പോ ഓരോ സോഷ്യൽ മീഡിയ നമ്മുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാലും അതുവഴി നമക്ക് കൊറെ കാര്യങ്ങളായാ പോലും നമക്ക് കാണാനും അതുപോലെന്നെ ആ മനസ്സിലാ ക്കാനും ജയനും ഒക്കെ നമുക്ക് ആ അറിയാനൊക്കെ പറ്റും
ആഹാ
ആ മേഡം പിന്നെ അതിനെപ്പറ്റി മേഡത്തിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നാലും
ആ എനിക്കന്ന് ഞാനന്ന് വെച്ചാല് ഇപ്പം സോഷ്യൽ മീഡിയയെ പറ്റി എടുത്താല് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഭാഗൊണ്ട് അല്ലെ ആ പോസിറ്റീവ് ആയി ന്ന് പറയുമ്പൾക്ക്‌ന് ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഏ എന്താ ഏ നമുക്ക് ക്കെ ഒരു ജോലിയാകട്ടെ ഒരു ജോ ഇപ്പൾ ഇപ്പഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴിയാണ് ഓൾ ഒട്ട് മിക് ക്ക കാര്യങ്ങളും നടക്കുന്നത് പ്പ ജോലി അന്നേഷ് ക്കണേല് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആവശ്യം അങ്ങനെ എന്നാ വന്നാലും അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ബ്ലഡ് ആവശ്യമുണ്ട് അപ്പം നമ്മൾ നേരെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുക അപ്പൊ അവിടന്നായിരിക്കും നമുക്ക് ആളെ കിട്ടുക അല്ലെങ്കി ജോലി കിട്ടുക അങ്ങനെയൊക്കെയള്ള കാര്യങ്ങള് അതൊക്കെ ഒരു പോസിറ്റീവ് ഫീഡ് ബേക്കാണ് അ അത് പോലേയ് ചെ മറ്റൊരു രീതിയി പറഞ്ഞാല് സ്റ്റുഡന്റ്സും അങ്ങനെയുള്ള ഏ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയ തുടങ്ങി വരുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള കുപ് കുട്ടികളും അങ്ങനെയുള്ളവരൊക്കെ ആണെല് ഈ ചതിക്കുഴിയിലൊക്കെ ചെന്ന് പെടാൻ ചാൻസുണ്ട് സോഷ്യൽ മീഡിയ വഴി അത് മി സ്യൂസ്ചെയ്യുന്നത് നമ്മള് യൂസ് ചെയ്യാനായിട്ട് നമ്മ കുട്ടികൾ കയ്യിൽ അത് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇത് ഇപ്പൊ ഒരു ഫോണ ആയാലും ആഹ് ഫോണ് കൊണ്ട് നല്ല ഉപയോഗം ഉണ്ട് ചീത്തി ഉപയോഗവും ഉണ്ട് എന്നുള്ള കാര്യം നമ്മള് അവർക്ക് പറഞ്ഞു കൊടുത്ത കഴിഞ്ഞാല് ഈ വളർന്ന വരുന്ന കുട്ടികൾക്ക് എന്താ അതിനെ ഒരു കാഴ്ചപ്പാട് കിട്ടും അല്ലെ അപ്പ അങ്ങനെയാമ്പോ നമ്മടെ സോഷ്യ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും അത് മിസ്സ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കത്തില്ല അത് വേ ആവശ്യമുള്ള കാര്യത്തി ന് മാത്രം ഉപയോഗിക്കും അല്ലെ ആഹ് ഇപ്പൊ നമ്മളെ പ്പ റ്റിസംസാരിച്ചച്ച് നോക്കിയാല് ഇപ്പം സോഷ്യൽ മീഡി യ വഴിയല്ലേ ഇപ്പം വരുമാനം ഉണ്ടാക്കുന്നത് ഒരു സൈ ഡിംഗം നമു ക്ക് വേണഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽരുന്നുക കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാ വെളിയിൽ പോയി ജോലി ചെയ്യാൻ പറ്റാത്ത വീ ട്ടമ്മമാരുണ്ട് അങ്ങനെയുള്ള വീട്ടമ്മമാരെ ഒക്കെ എടുത്താലും ഈ സോഷ്യൽ മീഡിയ വഴിയല്ലേ വീ ട്ടിലിരുന്നണ്ട് വരുമാനം ഉണ്ടാക്കുന്നില്ലേ
പിന്നെ തീർച്ചയായിട്ടാണ്
ആഹ് അതൊക്കെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അതേപോലെ തന്നെ മ മറ്റൊരു കെണി ഈ സോഷ്യൽ മീഡിയായി ഒരുക്കി വെച്ചിട്ടുണ്ട് ചില ഫേക്ക് കമ്പനികളൊക്കെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ മിസ് യൂസ്സ് ചെയ്യാൻ വേണ്ടി അവരെ ഇല്ലാത്ത ജോലി വാഗ് ദാനം ചെയ്ത് കാശ് ത പട്ടിക എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും നമ്മൾ എന്ത് കാര്യത്തിനും പൊറപ്പെടുന്നതിന് മുന്നേ ഒന്ന് രണ്ട് രണ്ട് വട്ടം ചിന്തിക്കുക
ആഹ്
അല്ല നമ്മളിപ്പോ ഒരു ജോലി അന്വേഷിച്ചു ഏ സോഷ്യൽ മീഡിയ വഴി അന്വേഷിച്ചു അപ്പം അവര് നമ്മ ക്ക് ജോലി തരാം എന്ന് വാ ഗ് ദാനം ചെയ്തേക്കുന്നു ഏ
ആഹ്
അപ്പൊ അവര് ജോലി വാഗ് ദാനം തരുന്നെങ്കില് ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളരു കമ്പനിയ ആണെങ്കിൽ നമ്മൾവിടെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല
പിന്നെ അങ്ങനെ കൊടുക്കേ ഇല്ല ഇല്ല
പൈസ കൊടുക്കുക്കാതെ നേരിട്ട് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുക ചെയ്യുന്നവര് നമ്മുടെ ടാലന്റ് കണ്ടിട്ടാണ് അവർ അക്കോമ അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പം അതേ സ്ഥാനത്ത് നമ്മളെ മിസ്യൂസെയ്യാൻ വേണ്ടി ഏ ഒള്ളൊരു കമ്പെനിയാണ് നമ്മളുവായിട്ട് ചാറ്റെയ്ത് അല്ലെങ്കി നമ്ക്ക് ഓഫെറെയ്തെങ്കിൽ അവർ പറയും ഇത്ര രൂ വാ നിങ്ങൾ രെജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്യണം പറയും ല്ലെ പറയും അപ്പൊ നമ്മൾ ഒന്ന് പൊറകോട്ട് വലിയും അത് കഴ്ഞ്ഞിട്ട് അവര് വീണ്ടും മോഹന വാഗ്ദാനങ്ങൾ നമുക്ക് തരും അങ്ങനെയാണ് ഇങ്ങനെയണെന്നൊക്കെ പറഞ്ഞോണ്ട് തരും അത് കഴിയുമ്പോ അവര് നമ്മുടെ ഏതെലൊരു ബാങ്കക്കൗണ്ട് അല്ലെങ്കിൽ ആധാർ നമ്പർ അങ്ങനെയൊക്കെ ഇഷ് ഷെയറെയ്യാൻ പറയും അല്ലെങ്കി ഒരു നമ്മുടൊരു മൊബൈൽ നമ്പർ ആ അക്കൗണ്ടിലുള്ള അക്കൗണ്ടായിട്ട് ലിങ്കെയ്തേക്കുന്ന ഒരു മൊബൈൽ നമ്പർ ഷെയറെയ്താ മതി പോയി നമ്മളക്കൗണ്ട് കാശ് ശ്ട്ടെണ്ടെങ്ക്യത് പോയി തട്ടിപ്പ് തട്ടിപ്പുകാരാണെങ്കി അത്രെയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ മതി ആഹ് അപ്പൊ അങ്ങനെയൊക്കെ മിസ്യൂസെയ്യുന്നുണ്ട് ഏഹ് സാറ്ന് എങ്ങനെയാ സാർനങ്ങനെയെന്തെങ്കിലും ത് വന്നിട്ടുണ്ടോ
ആഹ് ഉണ്ടുണ്ടുണ്ട് അതായം കൊറേ ഒരു ബിസിനസ്സ് പോലെ ഇങ്ങനെ ആഹ് അതെ ന്ന് പർഞ്ഞാ പക്ഷെ ഓൻക്ക് കൊറെ പൈസ തരും. പക്ഷെ അതിൽ ഏതാ നമ്ക്ക് ഫ്രീയായ് ട്ടുള്ളേ നമുക്ക് മന്സ്സ്ലേക്ക്ട്ക്കാം അതാ പാട്. നമുക്ക് പിന്നെ ഏഹ് എന്ത് പറയാ പിന്നെ കൊറെ ഏഹ് എന്താ പറ്യാ കൊറെ ജോബ് വേക്കൻസീ ഇങ്ങനെ വഴിയല്ലേ ഞമ്മൾ നോക്കി കഴിഞ്ഞാ ഫുള്ള് മറ്റേ പൈസേടെ ഇതന്നെയായിരിക്ക്യും.
ആഹാഹാ
പൈസ ഉണ്ടെങ്കി മാത്രെമേ നമക്ക് എന്തെയ്യൂലാ അത് ജോലി നമുക്ക് കിട്ടത്തൊള്ളൂ. അങ്ങനെ വെച്ചിട്ട് ആഹ് അത് പക്ഷെ ഫ്രീ ന്ന് പറ്ഞ്ഞാലും അത്പോലെന്നെ പക്ഷെ എന്നാലും അതീ അതിന് കേറി പറ്റിയിട്ടുണ്ടെങ്കി നമുക്കയ്നപ്പറ്റി കുറ്ച്ച് നമക്ക് കറ്ക്ടാ അറിയത്തില്ല. അതാണ്, നമ്മളിപ്പം ആഹ് ഇപ്പാ ജോബുണ്ടല്ലോ അപ്പം പൈസമൊട്ക്കാ അതിന് ഫേക്കാ ചെൽപതാ ഫേക്കാവാം, നമുക്കാ പേടികൊണ്ടമ്മളതിലോട്ട് പോവത്തില്ലാ.
ആഹാഹാ
അങ്ങനയച്ചിട്ട് അല്ലെങ്ക്യമ്മളെ ന്തായാലും അതിലാണ്ട് ചേർന്ന് നമുക്ക് കൂടുതലായിട്ട് വരുമാനം കിട്ടുന്ന ചെൽപ്പ ചതിക്കുഴി കുഴിയാന്നോ അത് നമുക്കീ ആഹ് മുന്നോ ആഹ് മുന്നോട്ടുള്ള കാര്യങ്ങളാണൊ നമുക്കൊന്നും ഏഹ് കറക് റ്റ് ഏഹ് മനസിലാക്കാൻ കൊറ്ച്ച് പാട്, പാട് അതാ
ആഹാ. നമ്മക്കപ്പൊ അങ്ങനെയൊരു ഓഫറൊക്കെ വന്ന് കഴിയുമ്പം നമ്മക്ക് ആദ്യായ്ട്ട് അവരുടെ ഡീറ്റൈൽസ് ചോയ്ക്കാം നിങ്ങടെ കമ്പനിയുടെ പേരെന്താന്നൊന്ന് ചോയ്ക്കാം നിങ്ങളെവിടാണ് ലൊക്കേറ്റെയ്യുന്നത് നിങ്ങൾക്ക് കമ്പനിക്ക് കി ട്ടിയാ സർട്ടിഫിക്കറ്റുകളൊന്ന് കാണിക്കുമോ നമുക്കിതൊക്കെ നമുക്ക് അന്വേഷിക്കാം നമ്മടെ അവകാശമാണ് നമുക്കൊരട് ത്ത് ജോലി കിട്ടുന്ന് അല്ലെങ്കി ജോലിയുടെ കാര്യം പറഞ്ഞ് അവര് ഓഫർ ചെയ്യുമ്പം നമ്മളീ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം ഇപ്പം ഏഹ് ഗൂഗിളിൽ തപ്പിയാലെന്നതാ കിട്ടെത്തില്ലാത്തത് അപ്പം ആ കമ്പനിയുടെ ഏഹ് കമ്പനിയുടെ പേര് കിട്ടിയാ നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം അപ്പവിടെ കറക്റ്റായിട്ട് കാണിക്കും ഇത് ഗവൺമെന്റ് കമ്പനി ആണോ എന്നുള്ള കാര്യം ഈ കമ്പനിയുടെ ഫുൾ ഡീറ്റൈൽസ് നമുക്കവിടെ കാണാം ഇനി ഫെയ് ക്കാണെങ്കിലോ അതിൻ്റെ ഡീറ്റൈൽസും നമുക്ക് കിട്ടും ആഹ് അതുവല്ലെങ്കിൽ നമ്മകളെ നമ്മളെ പരിചയത്തിലുള്ള കൊറ്ച്ച് നോളജൊക്കെയുള്ള വ്യക്തികളുണ്ടല്ലോ അങ്ങനെയുള്ളവരോടൊന്ന് ഷെയെറെയ്യാ ഇങ്ങനെ ഒരു കമ്പനീന്ന് ഓഫർ വന്നിട്ടുണ്ട് ഈ കമ്പനിയെ പറ്റിയുള്ള ഡീറ്റൈൽസൊന്ന് കളെക്റ്റെയ്ത് തരുവോന്ന് ചോദിക്കാ
ആഹ് പക്ഷെ മേടുത്തൊരു സംഭവിച്ചിട്ടുണ്ടൊന്തെങ്കിലും
എന്തോ
മേഡത്തി ഇതേ പോലെ
ആഹ് ഞാന് ഞാൻ ആദ്യമേ ഏഹ് കാശ് മുടക്കി തന്നെ ജോയിൻ ചെയ്ത ഞാന് ജോലിക്ക് ഇപ്പം ജോലിയ്ക്ക്യൊന്നും പോകാൻ വെളിയിൽ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യവല്ലേ വീട്ടിൽ കു മക്കളൊക്കെ ആയി കഴിയുമ്പം വീട്ടിലിരിക്കുമ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലും കാശ് മൊടക്കി തന്നെ ഏഹ് ജോയിൻ ചെയ്തൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പം അവിടെ വർ ക്കെയ്തു. ഏഹ്നമ്മൾ മുടക്കിയേനുള്ള എമൗണ്ട് നമുക്ക് കിട്ടി. പിന്നേ കമ്പനി സ്വയം അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് വേറെ എരുടത്ത് വർക്ക് ക്ക് ചെയ്തു അത് ഇതേപോലെ നമ്മക്ക് അന്നേരത്തി ഒരു എന്താ ഒരു നെഗറ്റീവ് ഇതായി
ആഹ്
നമുക്ക് ആരെ വിശ്വസിക്കണം വിശ്വസിക്കത്തില്ലന്നുള്ള ഒരു ഇതായായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഒര് രൂപ പോലും മുടക്കാതെ നമുക്ക് വർക്ക് ചെയ്യാ എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാൻ കേറിയേന്റെ പിറ്റേന്ന് പിറ്റേ ദിവസം തെട്ട് അക്കൗണ്ടിൽ കാശ് വരാൻ തുടങ്ങി
ആഹ് ആഹാ
അങ്ങനെ ഏഹ് നാല് അഞ്ചു ആറ് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു ഏ ഇപ്പോഴും ചെയ്തൊണ്ടിരിക്കുന്നു അങ്ങനെ ഏഹ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനികളും ഉണ്ട് അതേപോലെ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വരുന്ന കമ്പനികളും ഉണ്ട്
ആഹ്
അതേപോലെ ചിലർ ഓഫർ ചെയ്യും നമുക്ക് ഇത്ര രൂപ നിങ്ങൾക് സാലറി ലറി തരാ എന്നൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ അവര് ലാസ്റ്റ് അവര് പറയും ഇത്ര രൂപ ഫീസ് കൊടുക്കണം ആധാർ കാർഡ് പ്രവോയ്ഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും
ആഹ്
ഓൺലൈൻ വഴി ആകുമ്പോ നമ്മള് ഇതൊക്കെ കൊടുക്കാൻ മടിക്കാം അതേ സ്ഥാനത് ഡയറക് മറ്റേ നമ്മൾ ഒരിടത്തു ഇന്റർവ്യൂനു പോയി അവര് ആധാർ കാർഡും ഇതെല്ലാം പേ ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ. ചെ പറയുന്നടുത്ത് നമുക്ക് വിശ്വസിക്കാം
ആഹ് ഇത് നേരിട്ട് ഉള്ള എടപാടാകുബോ
ആഹ് ആൾക്കാരോടൊക്കെ നമ്മുക്ക് ആ കമ്പിയെ പറ്റി അല്ലെ സ്ഥാപനത്തെ പറ്റി അന്വേഷിക്കുകയും ചെയ്യാം ഓൺലൈൻ ആകുമ്പം നമ്മള് അത് വീണ്ടും ഒന്നോടെ ചിന്തിക്കേണ്ടി വരും
ഉം പക്ഷെ ഓൺലൈൻ നല്ല കമ്പനികൾ ഉണ്ടല്ലേ
നല്ല കമ്പനികളുണ്ട് നമ്മള് അത് ഒക്കെ സെർച്ച്‌ ചെയ്തിട്ട് വേണം എന്ത് സംഭവം കണ്ടാലും അതിനകത്ത് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത്രയ്ക്ക് വിശ്വാസി രായർ നമ്മളുടെ അടുത്ത് പറയുമ്പോം അവര് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിൽ പറഞ്ഞു കാശ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേറുന്നതിന് കുഴപ്പമില്ല
ആഹ് അല്ലാതെ ആണേൽ പണിയാ
ആഹ് അല്ലാതെ ആവുമ്പോ പണി കിട്ടും ആഹ് പിന്നെ വേറെ എന്താ സാറിന്റെ അഭിപ്രായം ഉള്ളെ
ആഹ് പിന്നെ ആണെങ്കിൽ നമ്മള് ഓൺലൈൻത് വെച്ചന്നെ ഉം പിന്നെ ഒരു കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഗ്രൂപ്പ് വഴി ആയാലും അല്ലെങ്കിൽ നമുക്ക് വേറെ വാട്സ്ആപ്പ് വഴി അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ആയാലും ഫെയ്സ്ബു നമുക്ക് ധൈര്യം പോയി ആഹ് നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയ നമുക്ക് പരസ്യം ചെയ്തും അതേപോലെ തന്നെ
ആഹ്
ആഹ് നമുക്ക് ആദ്യം പുതിയ ആൾക്കാരെ കണ്ടെത്തിയും ഒക്കെ തന്നെ അങ്ങനെയൊക്കുള്ള നല്ല കാര്യങ്ങളും ഒക്കെ തന്നെുണ്ട് അങ്ങനെ പക്ഷെ ആ എന്നാലും ഇത് എല്ലാം കൂടെ ഒരു സാധ എല്ല നടക്കുന്നതിന്റെ അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇതന്ന് വെച്ച് കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ ഉള്ള പരിപാടികൾ ഉം അങ്ങനെ പക്ഷെ ഉം എന്നാലും
ആ എന്തായാലും നമ്മള് നമ്പറൊക്കെ ഷെയർ ചെയ്യുമ്പോ നമ്മുടെ പ്രത്യേകിച്ച് ആ ബാങ്ക് അക്കൗണ്ടിലുള്ള നമ്പറൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം
ആ
കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞതിന് ശേഷം നമ്മുടെ പേഴ്സണല ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവിടെ ഷെയർ ചെയ്യാൻ പാടുള്ളൂ
ആഹ
ആഹാ ഹാ
പക്ഷെ ഇത് എന്നാലും ഉം പക്ഷെ ഇതെന്നാലും
ആഹ
എന്താ പറയാ നമ്മള്് എങ്ങനത്തെ വർക്ക്ല്ലാം നമുക്ക് കണ്ടിട്ട് അവിടെ ചെയ്യാൻ പറ്റും
ആ അത് നമുക്ക് അന്വേഷിക്കണം അമ്പത്തി എട്ടായി അമ്പത്തൊമ്പത് അറുപത് ഉം